ആ ഹെ മ് ആ ആ ആഹ് ൻക്കൻസിലായി ഞാന് മ് മ് വല്ല് ള്ളം കേറണതമ്‌ഹ്
കാണാൻ കഴിയും ആതന്നെ ആതന്നെ മണ്ണ ർഞ്ഞാ സഡ നായിട്ട് വരുന്ന സംഭവല്ലേ അഹ് അയിന്റെ ഉൾ ള്ളു ആരും കുടുങ്ങി ഇതായിട്ടൊന്നും ഇല്യല്ലോ?
ഇല്ല ഇല്ല ഞങ്ങൾ അയിന്റെ ഉള്ളിൽ ഇണ്ടായിനി ഞാ നി ഞാൻ അപ്പ അന്ന വ്ടെനി അപ്പ അയിന്റെ ഉള്ളിലിണ്ടായി ഞങ്ങള് ഞങ്ങള് എന്താപ്പൊ സൗണ്ടേട്ട്‌ട്ട്ന്ന് വന്നോക്കിയപ്പൊ അടുക്കള ഭാഗം ഒന്നായിട്ട് പോയി ണ്. അപ്പോത്തി അതിന് ഞങ്ങള് എ ന്ന് വീടിന്റെ എട്ത്ത്ള്ള ഞങ്ങളെ എളാപ്പന്റെ വീട്ടിക്കൊക്കെ മാറിനിന്ന്
മ്.. കഷ്ടാണ് ഞങ്ങള് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാന് ഏ പ്പൊ വീട് വെച്ചതാണ്ന്ന്. ഞങ്ങളാ ആദ്യം താമ തൊട്ട് ഇതേപോലെ ഇങ്ങനെ ഇടിഞ്ഞ ഇടിയിണസ്ഥലേനി
ഏ
പഴേ വീട് വാങ്ങി താമസിക്കേനി വ്ടെ അങ്ങനെ അങ്ങനെ അപ് പഴേ വീടിന്റെ പിന്നെ ബേക്ക് ഭാഗം ഇതേപോലെ ഇടിഞ്ഞാ പിന്നെ പെര അടക്കം പോകണ സ്ഥലാണ്. അങ്ങനെ വീടടക്കം പോവും ഉം ഉം വടെ അങ്ങനെ ആ ഞമ്മള് വിറ്റ് ഞമ്മള് വിറ്റ് ഇവട്ക്ക് മാറ്‌ന്നേന് മുന്നായിട്ട് അത് ഇട്ഞ്ഞ് ഇട്ഞ്ഞ് പിന്നെ പിന്നൊ ആ വിറ്റതോണ്ടമ്മള് കയിച്ചിലായി
ആ വിറ്റ്. അല്ലെ പിന്നെ ഇടിയുന്ന സ്ഥലം ആരും വാങ്ങാനും നിക്കൂല ആ
ഇത് നമ്മള് രക്ഷപ്പെട്ടാട്ടോ മ്
ആ ഹാ ഹ അത് മലേ മലേന്റെ സ്ഥലേ നീ മല്
മലല്ല ഇങ്ങനെ തട്ട് തട്ട് സ്ഥലങ്ങളുണ്ടാവൂലേ മല പോലല്ല ക്ഷേ പിന്നെ അങ്ങനെ ത തട്ട് തട്ട് തട്ട് ഇങ്ങനെ അടീക്ക് അടിളോൽക്ക് മോൾള്ള് മലേക്കാരം അങ്ങ അതേപോലെ തോന്നും മലല്ല ചേ അവിടൊക്കെ ഒരോ തട്ട് ത്രോ വീടുകളാ ങ്ങനെ തട്ട് തട്ട് സ്ഥലാണെങ്കി ൽ ഓരോ പിന്നെ തട്ടിൽ ഓരോ വീടുകളുണ്ട്. വീടുകൾ ഇങ്ങനെ നമ്മുടെ അടീൽ ഒരു വീട് അടില് അങ്ങനങ്ങനെങ്ങനെ അടീക്ക് വീടുകളാണ്. ചെ
ഞങ്ങ ഞങ്ങളത് അങ്ങനെയല്ല ഞങ്ങത് ഒരു പാറായാണ് പ വീടിന്റെ ഇതുവരെ ഇടിഞ്ഞില്ല ഇനി പാറം വന്ന് മണ്ണങ്ങട്ട് കീഞ്ഞിട് പോന്നതാ അങ്ങനെയാണ് ആ ആ
ഉം ഉം ഉം
ഉം അങ്ങനെ വീടൊന്നുമില്ല ഒന്ന് രണ്ട് വീടൊക്കെ അടുക്കളൊക്കെ പോയി പിന്നെ ഇപ്പൊ പുതിയ തെടുത്തിന് അത് ഞങ്ങള് അടുക്കള വേറെ ആയിട്ട് സ്വന്ത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതിനി അയിന് തടി വിച്ചാട്ടെന്ന അതുകൊണ്ട് മറ്റേ വീടിന് എന്തോ പെറ്റിയില്ല അല്ലെങ്കിൽ ഒന്നിച്ചാണെങ്കിൽ ആ ഒന്നി ഒന്നിച്ചായാലും എന്ത് കേടുപാട് അങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടാവൂല്ലോ ആ കഷ്ടപ്പെട്ട് ആ ആ കൊറെ ആ കൊറെ അങ്ങനെ പാർട്ടിക്കാരും അങ്ങനൊക് സംഘടനത ആതൊലൊക്കെ വന്നായിട്ട് റെഡിയ ആക്കിയ ഉം ഉം അങ്ങ് അന്ന് ഞങ്ങളവിടെ ആ ഭാഗത്തിൽ കൊറേ വീടുകൾക്ക് അങ്ങനെ പറ്റ് റ്റി ഒരുമ ഒരു ഭാഗ സൈഡില് ഉം
ഇപ്രാവശ്യം പിന്നെ മഴ ഇല്ലാ
ഇപ്രാവശ്യം എതായാലും ഈ രണ്ട് കൊല്ലായിട്ട് വല്ല്യ അത അങ്ങനെ പറ്റയില്ല ഇനാള് ഇടിഞ്ഞതിന്റെ ബാക്കി ഇങ്ങനെ ഇടിഞ്ഞോണ് കൊടുക്കൂ
അതാണ് പേടിയാണ് എപ്പോഴും പിന്നെ മഴക്കാലായ ഉള്ളിലൊരു
ആ ആ ഞങ്ങള് മഴയൊക്കെ പെയ്യുമ്പോ വേഗം മാറിക്കല ആ അസലല്ലല്ലോടൊക്ക വേഗം മാറാൻ പറയും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് മയപെയ്യുപളെ
സംഭവം ഞമ്മളെ വീട്ടിൽ നിന്ന് നമ്മള് മാറിനിക്കാന്ന ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഏത് ബാക്കിയുള്ളവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കൊറച്ച ദിവസം നിക്കുമ്പഴേ ആ അതന്നെ ഒരു രണ്ടു ദിവസം മൂന്നു ദിവസം നമ്മ വിരുന്ന് പോണപോൽ ലാ. നമ്മള് സ്ഥിരാണ്ട് കുറച്ച ദിവസം നിക്കുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്ത്. കുട്ടികളൊണ്ടാവുമ്പോയത് ശെരിയാ. ഞമ്മെളെ പ്രൈവസി ശെര്ക്കുപ്പറഞ്ഞ അമ്മെള് തന്നല്ലേ എങ്ങനൊയാലും. നമ്മള് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വെരും. ഒരു നമ്മെള് നമ്മെക്ക് വേണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മെളും അഡ്ജസ്റ്റ് ചെയ്യണോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്.
ഇപ്പോ ഓകെയാവും പിന്നെ ഒരാരാഴ്ച്ചക്കെ പൊക്കോളിൻ.
അത് ഇപ്പൊ കണ്ടില്ലേ വയനാട് കണ്ടില്ലേ അ കഷ്ടപ്പെട്ടില്ലേ
പിന്നെ മെത്രാന് വീടൊക്കെ പോയി.
വീട് പോയി ആൾക്കാരും പോയി. അല്ല സ്വത്ത് മൊതലൊ. പോയി ഒന്നുല്ലില്ലോ പാവങ്ങള്. ക്ഷെ മനുഷ്യനെ എങ്ങനെ പിൻ ആ നിക്കൂലേ മനുഷ്യന് എങ്ങനെയും ജീവിക്കാൻ കഴിയും. അതാ പിന്നൊരു സമാധാനം. ഏതിനോട് നമ്മെള്പ്പെട്ടും.
ർപ്പൂടും അവെടെങ്ങനെയാ ചൂടൊക്കെണ്ടോ? പണി കഴി കഴിഞ്ഞില്ല. ഞാൻ ഉ ഉം അടുക്കളേക്ക്
ഇപ്പൊ മഴയിതാര വന്നിരു. സമാധാനമായി ഇന്നൊരു മഴ പെയ്തിട്ട് ഇപ്പളാണല്ലോ രണ്ടു ദിവസായിട്ടുള്ളൂ നല്ല മഴയായിട്ട്. അതുവരെ മഴ ഇല്ലേനി
ആ അടെ വേനൽ കാലത്തൊക്കെ നല്ല ചൂടൊണ്ടാവോ?
ആ ഞങ്ങെള് ഇതേപോലെയാ പിന്നെ റോ നമ്മെളെ റോഡിന്റെ വെടെനൊക്കെ ഞങ്ങെള് ഉയർന്ന സ്ഥലത്താ ഞങ്ങെള്. ഇങ്ങനെ ഇവെടെ നല്ല നേരന്ന സ്ഥലാണ്. നമ്മെള് ഏ ഇ നല്ലങ്ങനെ നോക്കിയാലിങ്ങനെ കൊറെ ദൂരം കാൺണ അങ്ങനെ നെരന്ന സ്ഥലാ. പറഞ്ഞിട്ടെന്ന നമ്മളൊരു കുന്നിന്റെ മോളിലാണ്. സംഭവം. അടീന്ന് ആ നമ്മെള് അങ്ങാടിന്നൊക്കെ നമ്മെള് കേറി കേറി കേറി വെരാണ് ഞങ്ങെളെ സ്ഥലത്തേക്കെത്താന് ആ റോഡ് റോ
ലോ ഹലോ ഹലോ ഹലോ ഹലോ ന്ത കേക്കാത്തെ